ഹലോ.
ആഹ്
എന്താ വർത്താനം?
ഹലോ, അ സുഖാണ് അൽഹംദുലില്ലാഹ്, എന്തൊക്കെ നിങ്ങളെ വർത്താനം സുഖല്ലേ?
ആഹ് നല്ല വർത്താനംസുഖാണ് അങ്ങനെ പോണു.
ജോലിക്ക് പോവ്ണ്ടോ, ഹൗസ് വൈഫാ? ഞാൻ ഞാൻ, ആ ജോലിക്കോണ്ട് ഇപ്പം വന്ന്ട്ടുള്ളു
ഏ, എന്തു വർക്ക ചെയ്യ്ണ്?
ഞാന്, എന്താണ് അ് ആയായിറ്റ് വർക്ക് ചെയ്യ.
ആഹ് അ അങ്കല- വടിലൊ?
ന്താ ഈ, എ എൽ കെ ജി
എൽ കെ ജി ആഹ്, രാവിലെ പോയി ഇങ്ങനെ വെരലേയ്ക്കാരല്ലേ ബസ്, ബസ്സിലൊക്കെ പോകല നിങ്ങന്നെയാ വാനിലോ ബസ്സിലൊക്കെ?
അല്ല ല്ല വ്, വാനില് പോവല് ല്ലാ
ആഹ്, ഇല്ല ആഹ് ബസ്നോ പോവാ? ആഹ്, ന്നട്ട് എന്താ? ചായ കുടിച്ചോ ഇപ്പം വന്നിട്ട്?
ആ ചായ കുടിച്ചു കുട്ടിയക്ക്‌ ചായ കൊടുത്തു
ആഹ്, കുട്ട്യേളൊക്കെ സ്കൂൾക്ക് പോണ കുട്ടികള അതോ?
ആ എല്ലാരും രണ്ടാളെ കല്ല്യാണം കഴിഞ്ഞിക്കണ് പിന്നെ നാലാൾ സ്കൂള് പോവ്ണ്ട്.
ആഹ് കുട്ട്യോളൊക്കെ ആ എന്നിട്ട് വന്നോ കളി, കളിക്കാൻ പോയിക്ക എന്താണ് ചെയ്യണ്?
ആഹ്, ഇതാ ഇവിടെ കളിക്കണതാ ഊഞ്ഞാലമേ ആടുണ്ട്. ഇങ്ങളെ നിങ്ങളെ കുട്ടിയോളോ?
എനിക്ക് രണ്ട് ആളാണ് ഇരട്ട കുട്ടികളാണ് എൽ കെ ജി പഠിക്ക എൽ കെ ജിക്കാരാണ് ആണ് ആഹ്! ഇപ്പൊ കളിക്കാൻ പോയിക്ണ് രണ്ടാളും.
ആ ആ ആ
ആ ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ പന്തളിയാ പല കളി പ്പം കളിച്ചനുണ്ട് അപ്പോ അത് പിന്നാലെ ണ്ട്. ആ ഹ
അ
ഇന്നത്തെ മഴ ഉണ്ടൊവിടെ?
ആ നല്ല മഴേന്നേ എന്ന്ച്ചാല് വയ്ല്ന്നെ ഇല്ല അത് കാരണ് തുണി കുപ്പായൊക്കെ ആ
മിഷീനൊണ്ടോ?
മിശീന് ഇല്ല.
ആ... ആ.. അപ്പ പിന്നെ ഉണങ്ങൂല്ലേ? അതാ പിന്നെ നമ്മ ഹ് മെഷീൻ ഉണ്ടെങ്കി കൊറേ വെള്ളയ്‌ല് വലിക്കും വലിച്ചെടു
ഏ.... പിന്നെന്താ അങ്ങനെ ആകുമ്പോ സുകാണ്.
അപ്പൊ പിന്നെ ഒരു കാറ്റ് തട്ടിയാ മതി ഇതർഞ്ഞാ എന്താ ഉണങ്ങൂല്ല പിന്നെ അങ്ങനെ അകത്തു കൂടെ ഇടണം.
ആഹ
ഉം. എന്നിട്ട്, എങ്ങനെയാണ് ഉണങ്ങാനൊക്കെ റൂമിൽ വിരിച്ചേങ്ങള് അതോ ഷെഡ് എന്തെങ്കിലും ഉണ്ടോ? ആ അയല്ടാ ആ.. കുട്ടികളുടെ തൊക്കെ കൊറേ തീരുമ്പാൻ ഉണ്ടാവകുമ്പളേ ഉണങ്ങൂല്ല ആ.. വർത്താവോ?
ഭർത്ത ഭർത്താവ് തില്ല ഞമ്മള് കേസിലായതോണ്ട്. അയാൾക്ക് സംസയരോഗായിട്ട്
ഏ അങ്ങനെയാണ് ആഹാ അപ്പൊപിന്നെ നിങ്ങള് തന്നെ നോക്കണത് ലേ ആ, ചെലവന് എന്തെങ്കിലും തരോ?
ഇല്ലല്ലി ഒന്നും കിട്ടിയിട്ടില്ല കേസുണ്ട്.
ആ... ഒക്കെ ജയിക്കട്ടെ എങ്ങള് ഒറ്റക്ക് കഷ്ടപ്പെടണ്ടേ? ആഹ് മക്കളൊക്കെ കെട്ടിച്ചത് രണ്ടാള് കെട്ടിച്ചണെങ്കിൽ അങ്ങനെ ഒർക്ക് സുഖല്ലേ?
ആഹ് ആഹ ആ സുഖമാണ് കുഴപ്പമില്ല അൽഹംദുലില്ലാ
കൊണ്ടാ
ഇല്ല പിന്നെ ആ.. ആഹാ പഠിക്കണ്ട് ഒരാള് ഒരാള് ഡിഗ്രി പഠിക്കാണ്.
ആഏ കുട്ടികളുണ്ടോ ഓൾക്ക്?
മൂത്താക്ക് കുട്ടിയുണ്ട്.
നാ
ട്ടിം
ആയ് എടുത്തൊ തന്നെയാ കെട്ടിച്ചതൊക്കെ അതോ ദൂരണ്ടൊ?
അല്ല ഇല്ല ഒ ഒരാള് ഉം.... കോഴിക്കോടാണ്, കോഴിക്കോട് ബാലുശ്ശേരി.
ആഹ ആഹ
എറ്റാള് മണ്ണാർക്കാട്
ഇനി ചോറൊക്കെ ഇണ്ടോ?
ആ ചോറൊക്കെ ഉണ്ട്.
രാവിലെ വെക്കല അതോ ഇപ്പ വന്നിട്ട് വെച്ചോ?
അല്ലല്ലാ രാവിലെ വെച്ച് പോയതാണ്.
ആഹ കറിയൊക്കെ വെക്കല രാവിലെ തന്നെ വെക്കൊ?
ഹേഹേത് ആഹ രാവിലെ തന്നെ ഉണ്ടാക്കും എന്താ വച്ചാല് നമ്മള് വന്നിട്ട് പിന്നെ സമയ ഉണ്ടാവില്ലല്ലോ?
ആഹ് പിന്നെ, ആഹ് കൊണ്ടുപോവുല്ലേ. എത്രേലാ ഇസ്കൂൾ പോണ കുട്ട്യാളക്കെ എത്രേലാ?
ഒരാള് ഏഹ് യു കെ ജി ആണ്, ഒരാള് രൺ മൂന്നാം ക്ലാസ്സാണ് ഒരാൾ ആറാാണ്, ആറല്ല ഏയ് ഒരാള് പ്ലസവണ്ണാണ്.
പ്ലസ്വണ്പ്പോ ക്ളാസ് തൊടങ്ങിട്ടില്ലല്ലൊ ലെ
ഏയ് തൊടങ്ങീട്ടില്ല്യ
ആഹ്.
ആഹാ ഓക്ക് ഓള് ഒറ്റക്ക് നിക്കോ വീട്ടില്?
ആ ബ്റെ ഞങ്ങള് ഞങ്ങള് അ ത് തറവാട്ടിലാണ് ആങ്ങളാരെ അപ്പാണ്, രണ്ടാങ്ങളാരെ
ആഹ് ആഹ് അപ്പൊ ഒരുംണ്ടാവൂല്ലേ. ആഹ് ആഹ് ഇങ്ങക്ക് സ്വന്തം വീട്ൺണ്ടോ? ഭർത്താവിന്റെ വീടേര്ന്നു വാടകക്കേനി
ഏഹ് ഞങ്ങൾ വാടകക്കേനു.
ആഹ് ആഹ് ഒന്നുല്ലലേ. ക്കായിട്ട് വാണം ആഹ് ആവട്ടെ ഹ് അങ്ങനെ എന്താെന്നട്ട് കറിയൊക്കെ എന്ത
ആഹ് കറീ മുരിങ്ങാ കറി ഉണ്ടാക്കിയതന്ന്
ആ ഇനീങ്ങള് എന്താ ഇസ്കൂൾക്ക് പോവുമ്പോ ഇങ്ങക്ക് അവിട്ന്ന് കിട്ടുവോ അതോ ഇങ്ങൾ കൊണ്ടു പോവലാ ചോറൊക്കെ, ആ പ്രൈവറ്റായിക്കാരല്ലേ?
ആഹ് ഫ്രൈവറ്റാണ്
ആഹ് ഗവൺമെന്റ് അങ്ങൻത്തെ സ്കൂൾ ചോറൊക്കെ കിട്ടുന്ന സ്കൂളാണെന്നുണ്ടെങ്കിൽ അവിട്ന്ന് കിട്ട്വല്ലോ.
ആഹ്ആആആ നാളെ റൈൻകോട്ടെ സ്കൂളിൽ കാണ്ടൊകാൻ പറ്റില്ല? ഓക്കെ.
ന്നെ എന്തേ എന്നിട്ട് ബസ്സില് ക് ങ്ങനെ കൊറേ കുട്ടിയളൊക്കെ ഉണ്ടാവുഓ? നെറച്ച് കുട്ടികൾള്
ആഹ് വസിലൊന്നു സ്ഥലന്തെന്നെ ഇണ്ടാ- ഭയങ്കര തിരക്ക് ആ
ആ
ഭയങ്കര തിരക്കാണ്
ഏഹ് തിരക്ക്ള്ളതാണല്ലേ കൊറേ ബസ്സ്ണ്ടോ സ്കൂളിന് അതോ കൊറച്ചെന്നെ ഒള്ളോ
ഇല്ല കൊറച്ചുണ്ട് കോട്ട് ഒക്കെ കിട്ടണം
ഏഹ് കൊറച്ച് ദൂരം പോവാണ്ട് ല്ലെ ഉം രാവിലെ പ്രഭു വന്നിട്ട് നിങ്ങള് രാവിലെ
രാവിലെ ഒര് ഏഴേ ഏഴേകാലൊക്കെ ആവുമ്പത്തി ന്
ഏഹ് അപ്പോത്തിന് പോണം ല്ലെ ഓ അപ്പോത്തിന് ചോറെ ക്കായി ഹി ഹി ഹി നേരത്തെ നീച്ച ചോറൊക്കായ് അങ്ങന കൊണ്ടോണം ആഹ ഏ ചെറിയ കുട്ടിക്ക് അപ്പൊ നിങ്ങള് ഇല്ലാതൊവകുമ്പോ വിഷമ വിഷമം എന്തേലും ആവോ
ഇല്ലില്ല ഇപ്പ അങ്ങനെ സീലായി കാരണ എന്താച്ചാല് ആരുല്ല്യതെ ആഹ നിത്യോ ഒന്നും നിക്കാത്ത ആളായിരുന്നു
ആഹ ഉമ്മ ആരെങ്കിലും ഉണ്ടോ ഉമ്മ ഇപ്പ ആരെങ്കിലും
ഇല്ല്യ ഇല്ല്യ ആരുല്ല്യ ഹേ ഞങ്ങള് തറവാട് വീട്ടില് തന്നെ ഏഹ് അങ്ങ് അവിടെയും ഇവിടെയും ആഹ് സൈഡിലും ഈ സൈഡിലും വടയിട്ടതാ ആങ്ങളയും ഞങ്ങളും. അപ്പൊ പിന്നെ പേടിയില്ല.
ആഹ് ഓല് നോക്കിക്കാറല്ലേ കുട്ടികൾക്കും.
ആഹ് ആഹ് പഴയ വീടായതോണ്ടേ.
തറവാട് വീട്ടിത്തേക്ക് കാര്യങ്ങളൊന്നും എന്തേ.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്.
ആഹ് ആങ്ങളമാർക്കൊക്കെ വേറെ വീടുയുള്ളതാ.
ഇനി ഞാൻ ആങ്ങളരുണ്ട് ഒരാള് ഏഹ് ഒപ്പുണ്ട് പിന്നെ മറ്റാള് അതിന്റെ മുറ്റ ഇപ്പൊ തന്നെ രണ്ട് വീടായിട്ടുണ്ട്, അങ്ങനെ. എന്നാലും എരുത്തുണ്ടായതു കൊണ്ട് നമുക്കൊരു സമാധാനാണ്
ആഹ് നിങ്ങളങ്ങന പോകുമ്പലെ പോകുമ്പോ ഒന്ന് അത് ശ്രദ്ധി ക്കാനക്കെ ആൾക്കാരുണ്ടാവുമ്പോ ഒരു സമാധാനം ഉണ്ടല്ലോ അല്ലെ ഇപ്പൊ ഫോണും എടുത്ത് ഒരു സുഖം ഉണ്ടാവുല്ലല്ലോ.
ആഹ് ഇങ്ങൾക്ക് അവിടെ മഴ ഇണ്ടോ, ഭയങ്കര മഴയാണ് ഇവിടെയൊക്കെ.
ഏഹ് ഇവിടെ ഇപ്പം മഴ ഇല്ല ഉച്ചക്കാണ് ഉച്ചക്ക് ഒരു. കുറഞ്ഞൊരു മഴ കിട്ടി ഇവിടെ ഞങ്ങൾക്ക് ഈ ഭാഗത്ത് പൊതുവെ മഴ കുറവാ.
ആഹ് ആഹ് ആഹ്
അല്ലാതെയൊന്നുല്ല എല്ലായിടത്തും ഇങ്ങനൊരു. ഇത് പറയണേ കേൾക്കണേ പോലെയൊന്നും ഇവിടെ മഴ ഇല്ല.
ആഹ് ആഹ് ആഹ്
മഴയത്തൊന്നും ഇല്ല അങ്ങനെ.
ആഹ് ആഹ് ആഹ്
പിന്നെ ഊട്ടി അങ്ങനെ ഒക്കെ പോകലൊക്കെ ഉണ്ടോ, ടൂറൊക്കെ പോകല് ഉണ്ടായിരുന്നോ?
ഏയ്‌ അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ സ്കൂളില് ഇതായപ്പോ സി വി ലാൻഡ് അങ്ങ് ഇവിടെ അങ്ങനൊക്ക പോയി
അങ്ങനെ സ്കൂള്ന്നായിട്ട് പോവുല്ലേ
ആഹ് അത്രേയുള്ളൂ, ഇപ്പളാ നമ്മള് പോവാല് ഇടക്ക്.
ആഹ് എത്ര ആയി എന്നിട്ട് സ്കൂളില് വന്ന്.
ഇപ്പൊ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടേയുള്ളൂ.
ഏഹ് ആഹ് അങ്ങന കാണാനായല്ലോ അപ്പൊ
ആഹ്
ഹാഹ് അല്ലാതെ ഞമ്മക്കൊന്ന് പോ
ആഹ്. അങ്ങനെ, ആഹ് ആ പിന്നെന്താ?
ഉംമ്മ്
കോയ്ക്കോട്ട്ക്ക് പിന്നെ ബ്ടെ അമ്മളെ ഇബ്ടെ മലേൽ ഫാമ് അവിടുക്കൊക്കെ ങ്ങനെ സ്കൂൾന്ന് കുട്ടിയളൊപ്പം പോയതാ.
സ്കൂൾന്നൊക്കെ അങ്ങനെ പോ കിട്ടുംബൊ.
ആഹ് അമ്മ ഞമ്മുക്ക് ആ ഒരു ചേൻസാണ്.
ആഹ് ഒരു ചാൻസ് കിട്ട്ആണത്. ഉം അല്ലാതെ ഞമ്മള് അങ്ങനെ പോയിട്ടൊന്ന് ഞമ്മള് എവിടേം കാണൂല ഹഹ അപ്പൊ പിന്നെ അങ്ങനൊക്കെ കിട്ടുമ്പോ തന്നെ പോകൽ നട ഉം. പ്രിയദർശനി ബസ്സിലൊക്കെ പോയിട്ടുണ്ടോ ഇങ്ങളെ അവിടൊക്കെ ഉണ്ടോ?
ഏഹ്?
ഏഹ് കേസാർടീസി
ഇല്ലല്യല്യ ല്ല്യ ഞാ പോയിട്ടൊന്നുല്ല പോ പോണം ഇൻഷാഅള്ള.
ആഹ് ഹ്ഹഹ എന്നും കേറി എന്നും പോകണല്ലേ ആഹ്.
ആഹ്, പോയ് ഒന്ന് പോയോക്കണന്ന്. ആഹ് യെങ്ങട്ട പോയത്?
ഞാൻ ഞങ്ങളിവിട്ന്ന് ഹോസ് പിറ്റൽക്ക് പോയിനീ, അപ്പൊ അന്ന് രാത്രി തിരിച്ചു പോരാന് കെ എസ്ആർ ടി സിയെ കിട്ടിയെ. അപ്പൊ പിന്നെ അത് പ്രിയദർശിനിയായി.
ആ ആ ചെവപ്പ് ചെവപ്പും കറ ഇതുബാർ ഉള്ളതല്ലേ മഞ്ഞബാറിലെ
അല്ല അല്ല നീലെ, വെള്ളയെ അയിമെ തന്നെ ഇണ്ട് അവിടെ എഴുതി വെച്ചിക്ക്ണു പ്രിയദർശിനി ആണെന്നുള്ളത് ഡോറിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ. അവടെ എഴുതി വെച്ചിട്ടുണ്ട്.
ആഹ് ആഹ് ആഹ്
അങ്ങനെ ആയത്കൊണ്ട് എന്താ സർക്കാർ പറഞ്ഞപോലെ തന്നെ ഒരു ചാൻസ്.
ആഹ് അതെല്ലാ അങ്ങട്ട് നിങ്ങളെ എവിടെക്കാ കേറിയത്.
ഏ അത് ഇവിടുന്ന് കൊറച്ച് എടുത്ത് നടന്നാലും മ്പൂരിഭാഗം അങ്ങനെയാണ് അങ്ങനത്തെ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിന്ന് പോന്നപ്പളേ രാത്രി കഴിഞ്ഞ് അപ്പൊ കെഎസ്ആർടിസി ഒണ്ടാവൂല്ലോ ആ ടൈമില്.
ആഹ് ആഹ് ആഹ് ആഹ് ഉം നിർത്തുവ നിർ ത്താൻ പറഞ്ഞോടുത്ത് നിർത്തും ചെയ്യോക്കാര് അല്ലേ
ആഹ് ബസ് സ്റ്റോപ്പെക്കെ ഉള്ളളോടെത്ത് ഓര് നിർത്തി ഇട്ടിയിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
എന്നാ ശരി എന്നാല് ആഹ്
എന്നാ ശരി ആ എന്നാ ശരി.
ശരി.
ഓക്കെ.